ആഹ് കേക്കാം കേക്കാം.
ടൊക്കെ കൈ
ആഹ് ഊണൊക്കെ കഴിഞ്ഞു.
ആഹ് കുഞ് ഉറക്കം ഉണര്ന്നോ?
ഇല്ലല്ല ഉറക്ക ഉറക്ക അതേ പുള്ളി ഞങ്ങടെ
ഭക്ഷണം കഴിക്കാൻ തുട
ആഹ് കഴിക്കും കഴിക്കും രണ്ടര വയസ്സായില്ലേ കു കിടക്കാന്നരം ഒരിച്ചിരി കുറു കൊടുത്തായിരുന്നു ഇച്ചിരി വയർ നിറഞ്ഞൊക്കെ പുള്ളി കിടക്കാ സൗണ്ട് ഒന്നും ഇല്ലെങ്കി ഒരു രണ്ട രണ്ടര മണി കൂർ ചിലപ്പോ മൂന്ന് മണിക്കൂറൊക്കെ കിടന്ന്റങ്ങും
ആണെല്ലേ ആഹ് ആഹ് ആഹ്
ആഹ് അതെ അതെ പിന്നന്ന് പറഞ്ഞഴിഞ്ഞാ അങ്ങനെ റെസ്റ്റ് ഇല്ലല്ലോ ഇവർ ക്ക്‌ പിന്നങ്ങനെ കുരുക്കല്ലേ പിന്നീ ഉറങ്ങുന്ന സ് സമയല്ലേ ഉള്ളത്‌ റെസ്റ്റ് പിന്നെ അല്ലെ പിന്നെ പിന്നെ രാത്രിയിലേ ഉള്ളൂ. മറ്റേ കുഞ്ഞിനത്തെ പോലെ രണ്ടു മൂന്ന് വട്ടം ഒന്നും ഉറക്കമില്ല ഇപ്പം.
ഉറങ്ങുന്നതോ ണ്ട് രാത്രി ഉറക്കുണ്ടോ?
ആഹ് രാത്രി ഉറങ്ങിക്കോളും പിന്നെ പുള്ളിക്ക് ഭയങ്കര താമസം ഉറങ്ങാന്. ഇപ്പം പാലുകൂടി ഇപ്പം കൊറച്ച് കൊറച്ച് കൊണ്ടുവരുവാ. ഇടയ്ക്കെങ്ങാണോ ഒന്ന് കൊടുക്കത്തേള്ളൂ പുള്ളി പാല് കുടിച് ച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ കിടക്കും അങ്ങനെ കിടന്ന നമ്മൾ കൂടെ കിടക്കണം. അങ്ങനെ കിടന്ന് കിടന്ന് ആഹ് അങ്ങനട്ടേ ഉറങ്ങത്തുള്ളൂ.
ഉം
ആടെ ഉറങ്ങി പ്പം എനികന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പത്തേനും കുറേ സമയം ആയി ഉറങ്ങീട്ടെ. ആഹ് ചോറൊക്കെ കഴിച്ചോ? ചേട്ടൻ വെളിയില.
ഇല്യാ
ആഹ് ഇപ്പം ലീവിന് വന്നിട്ട് പോയിട്ട് പോയിക്കവാ. ആഹ് ഒരു ഒന്നാ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ പോയിട്ട് ഏകശം സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു.
ആണല്ലേ ആഹ് ആഹ് ആഹ് ആഹ്
സമയത്ത് വരാങ്കിൽ മക്കള പാട്ടികളിലൊക്കെ പോവാനും അവരുടെ കൂട്ടത്തിൽ ഇരിക്കാനും ഒക്കെ നല്ലല്ലേ? മറ്റേ മക്കളും അങ് സ്കൂളി പോവും ആകെ എവിടെലുന്നു പോണങ്കി തന്നെ മക്കളെ കൊണ്ട് പോകാൻ പറ്റൂല്ല. അപ്പൊ ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് രണ്ട് തവണ വന്നപ്പഴും വെക്കശ സമയത്താ വന്നത്.
എവിടെക്കെ പോയി?
പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇങ് പോയൊന്നുംല്ല ഞങ്ങക്ക് പളനില് എഹ് പോണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ. ആദ്യം മോന്റെ മുടി മുട്ടയടിക്കാൻ ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു ഒരു വയസ്സില് അപ്പൊ ഈ വെ ത്തം വന്നപ്പോതും ഒരാഗ്രഹം പോണോന്ന് പക്ഷെ എന്നോട് പുള്ളി നേര തെ പറഞ്ഞതായിരുന്നു ടിക്കറ്റ് ഒക്കെ എടുത്ത് വെക്കണോംന്ന് ഞാന് ആഹ് ഒര് തെര ക്കില് ഞാനങ് വിട്ട് പോയി സത്യം പറയാ ഞാന് ഓർത്തന്നേരം ചെന്നാലും ടിക്കറ്റ് കിട്ടുവെല്ലോ പക്ഷേ വെ ക്കേഷ്മയത്ത് ടിക്കറ്റ് കിട്ടൂലല്ലോ ആഹ് അത് അത്രയ്ക്ക് ങ്ങോട്ട് എനിക്ക് ബു ദ്‌ധി തോന്നിയില്ല പിന്നെ ഞങ്ങള് ടിക്കറ്റ് പുള്ളിക്കാരൻ വന്ന് കഴിഞ്ഞ ഞങ്ങള് ടിക്കറ്റിന് ചെന്നപ്പോ ഇല്ല പിന്നെ മൂകാംമ്പിക പോണോംന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹായിരുന്നു നേരത്തെ മുതലേ നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ മറ്റേ പടവില്ലേ അരവിന്ദന്റെ അതിഥികള് ആഹ് ആഹ് സിനിമ അയ്യോ അതിലെ ആ പാട്ട്കളും ഒക്കെ കേൾക്കുമ്പോ നമു ഒരു ഫീല് തോന്നും ആ അമ്പലത്തിലെ ആഹ് അവിടെ പോണോന്നുള്ളൊരു
ആഗ്രഹം ഉം
ചെല നമുക്കുണ്ടല്ലോ ചില സിനിമകളൊക്കെ കാണുമ്പോ ചെല അമ്പലങ്ങള് ചെല സ്ഥലങ്ങളൊക്കെ കാണുബം അങ്ങനെ ഈ ആഹ് അങ്ങനെ ഈ സിനിമ കണ്ടപ്പ തൊട്ട് ഈ അമ്പലത്തിൽ പോണോന്ന് ഒര് ആഗ്രഹമായിരുന്നു അതേതായാലും ഈ ടിക്കറ്റിന്റെ ഇഷ്യൂ ഒര് വന്നപ്പോ ഇപ്പൊ ഏതായാലും അങ്ങ് നടന്നു നമുക്ക് ഞാ രീലാതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളെ ദേവി വിളിച്ചാലേ അങ്ങോട്ട് പോവാൻ പറ്റത്തോന്നുള്ളോരു ആഹ് ഐതിഹ്യം ഉണ്ടാ അമ്പലത്തി അപ്പ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഈ വട്ട അങ്ങനെ ഒര് സെക്കൻഡേ
ആഹ് ആഹ് ഹലോ
ആഹ് ഒര്സെക്കൻഡ് പ പറ്ഞ്ഞോ പറ്ഞ്ഞോ പിന്നെ
ആഹ് പിന്നെ ഭക്ഷണം കഴിച്ചല്ലോലെ ഞാൻ കഴിച്ചില്ല ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാര്
എന്തോ പറ്റി ലൈറ്റായോ ഇന്ന് കഴിക്കാൻ
അതെ അതെ ലേയ്റ്റായെനേ
ആഹ് ഇത്ര ലേയ്റ്റായെന്ന് ഫുഡ് കഴിക്കരുത് നമ്മള് ഒരു മണി ആഹ് അമ്മയുണ്ട് അമ്മയുണ്ട് അമ്മയുണ്ട് ആഹ് മക്കൾ രണ് ണ്ട് പേരുണ്ട് പിന്നെ അച്ഛനെ രണ്ട് വർഷം ആവുന്നു മരിച് ട്ട് ആഹ് അമ്മയും മക്കളും ഞാനേ ഒള്ളു
ഉള്ളോല്ലേ ആഹ്
ചേട്ടനിങ്ങനെ എടയ്ക്ക് ലീവിന് വരും
ഏഹ്
പിന്നെ അപ്പറൂം ഇപ്പറൂം ഒക്കെ വീടുണ്ട് അമ്മയുടെ ചേച്ചീയിടെ വീട് മേളിലാ പിന്നെ ആഹ് ഇവിടെ ചുറ്റും ഏ ബന്ധക്കാരും സ്വന്തം ക്കാരും അവിടെവിടൊക്കെ ആയോണ്ട് കൊഴപ്പൊന്നുല്ല.
നിങ്ങള് തനിച്ചേ ഉള്ളോണ്ടേ പേടിയുണ്ടോന്ന്??
ഓ ഇല്ല അങ്ങനെ ഒരു പേടിയില്ല.
ഇല്ലാ
ഇല്ല ഇല്ല ഇത് ഇതേവരെ അങ്ങനൊരു പേടി തോന്നിയിട്ടില്ല. എന്തോ ഏ നമ്മൾ നാലു പേര് ഉണ്ടല്ലോ ആഹ് അത് കൊണ്ടായിരിക്കാം. ഉം ഞാന് എന്തേലും ഇങ്ങനെ പറയുമ്പോ തമാശക്ക് ക് പറയും ഇവിടെ ആമ്പിള്ളാര് ഇല്ലെങ്കിൽ എന്താ എന്റെ രണ്ട് ആമ്പിള്ളാര് ഇങ്ങനെ തമാശക്ക് പറയും മോനോട്. കൊ കൊച്ച് പിള്ളേരാണേലുവേ അവനാ ആഹ് അതെ അതെ ആറിലായല്ലോ അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ പുള്ളിക്കൊരു ഉം ഞാൻ വെല്ല്യ വെല്ല്യ ആളായല്ലോ ന്നുള്ളൊരു
ആഹ് ആറാം ക്ലാസ്സൊക്കെ ആവുമ്പഴത്തേക്കിനും കാര്യങ്ങൾ മനസ്സിലാവാനുള്ള പ്രായമായല്ലോ
ആഹ് പ്രായമായി അതെ അതെ പുളിക്കങ്ങനെ പറഞ്ഞപ്പോ അയ്യോ ഞാനിപ്പം ഇത്ര ഉത്തരവാദിത്തൊള്ള ആളായോ എന്നൊക്കെ ഒരു തോന്നല് വരും പുള്ളിക്ക്. ആഹ് അതെ അതെ അതുകൊണ്ട് കൊയപ് അത് അറിയും. ഇപ്പം രാത്രി വന്ന് വിളിക്കുവാണെങ്കിൽ കൊഴപ്പയില്ല ഞാൻ പോയി നോക്കിക്കോളാം നിങ്ങള് വ ഇല്ല അതിപ്പോ നമ്മളിപ്പോ എന്തേലൊക്കെ അതോ ആരേലും ആവശ്യത്തിന് വന്നാല് ഒക്കെ തന്നെ പുള്ളി ഇറങ്ങിപ്പോയി നോക്കിക്കോളും. അഥവാ ഇപ്പ ഇനി
കടയിലൊക്കെ തന്നെ കടയിലൊക്കെ വിട്ടിട്ടുണ്ടോന്ന്??
ആ കടയിലൊക്കെ പോകും. ഇപ്പൊ സൈക്കിള് ഉം ചേട്ടൻ വന്നപ്പം വാങ്ങിച്ചായിരുന്നു. അപ്പൊ അത് അതും കൊണ്ട് ഞാന് എങ്ങോട്ടും വിടത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ചേട്ടൻ പറഞ്ഞ് പുള്ളോരല്ലേ എവിടേലോട്ടും അത്യാവശ്യം കടയിലൊക്കെ പോയി പഠിക്കെട്ടെ അതുകൊണ്ട് ഇപ്പം കടേല്
പാലൊക്കെ മേടിക്കാനോ അത്യാവശ്യം
ഒക്കെ വാങ്ങിക്കാൻ പോകും. പിന്നെ ട്യൂഷനും ഇപ്പം പോകുന്നുണ്ട്.
ആഹ് സൈക്കിളിലാണോ പോകുന്നേ?
അത് കഴിഞ്ഞാ ആ അതെ അതെ നേരത്തെ ക്രോസ് ചെയ്ത് പോകണം അപ്പ്റത്തോട്ട് അപ്പൊ എനിക്കതൊരു പേടി അയിൽ ഞാൻ പറഞ്ഞ് നി വട്ടം ഞാൻ പറഞ്ഞു അവിടെ ക്രോസിൻ്റെ അവിടെ വരുമ്പം വണ്ടീന്ന് ഇറങ്ങിയിട്ട് അപ്പറും ഇപ്പറും വണ്ടി നോക്കി പോവാൻ. അപ്പൊ അങ്ങനെ കുറെ നാൾ പോകുമ്പം പുള്ളിക്ക് മനസില ഉച്ചാവല്ലോ പുള്ളിക്ക് അറിയാം പോവാൻ പിന്നെ നമ്മുടെ ഉള്ളിലൊരു
പേടിയാ അതെ അതെ
ആഹ് അതെ അതെ പേടി വരുന്നു അതേ ഉള്ളൂ.
ആഹ്
ഇപ്പം ചേട്ടന് അതിനേക്കാട്ടിലും ടെൻഷനാ എന്നോട് ചോദിക് ക്ക് എന്തിനാ വണ്ടി കൊടുത്തത്. ഞാൻ പറയും ചേട്ടനല്ലേ പറഞ്ഞെ വണ്ടിയിൽ പോവാ അങ്ങനെ സൈക്കിൾ കൊടുക്ക് പുള്ളിക്ക് അയിനേക്കാട്ടിലും ടെൻഷനാ ഒന്നില്ലേര് നമ്മള് ഇവിടെ ഇരുന്ന് എല്ലാം അറിയുന്നുണ്ടല്ലോ. അല്ലേലും ഈ പ്രവാസികൾ എന്ന് പറയുമ്പം എന്തുവാ നമുക്ക് ഈ ഫോണിലൊ ഒക്കെ കാണുമ്പം നമ്മള് ആ ഒരു ഫീൽ വരുമ്പൊഴല്ലേ നമുക്ക് അതിന്റെ ഒരു വെഷ്മം അറിയത്തുള്ളൂ.
എന്താവും
കുഞ്ഞുങ്ങളുടെ വളർച്ചയായാലും എല്ലാ കാര്യങ്ങളും പൊറത്തിരുന്ന് അറിയുവല്ലേ ഫോൺ ജസ്റ്റ് ഒരു ഫോൺ വഴിയുള്ള
ല്ലേ കാണുന്നുള്ളൂ
ആഹ്വാന അതെ പിന്നെ ഒന്ന് ഓർത്ത് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പം എന്തുകൊണ്ടും ഇപ്പ നല്ലതാന്ന് തോന്നും ഞാന് ഇത് എടെക്ക് ഇങ്ങനെ ഓർക്കും പണ്ടൊക്കെ പറയത്തില്ലയോ ഒരു കത്ത് അയച്ച് കഴിഞ്ഞാ ചെല ഇപ്പം മാസങ്ങള് കഴിഞ്ഞായിരിക്കും ഇന്ന ആടെ കൈ കിട്ടുന്നെ ആഹ് അതൊക്കെ നോക്കുമ്പം നമ്മക്കിപ്പം
ന്നിയാലും ആഹ് അതെ അതെ
അയ്യോ ആഹ് പണ്ടൊക്കെ ആന്നേ ആലോചിച്ച് നോക്ക് പണ്ടത്തെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ കാര്യവേ
ആഹ് അയ്യോ അതെ അതെ ആഹ് കത്ത് കിട്ടാൻ വേണ്ടീട്ട് ഇന്ന് കത്ത് എഴുതി ചെലപ്പം ആറ് മാസം മാസം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത് സുഖവാണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ അതിനൊരു അർത്ഥവൊണ്ടോ സത്യം പറഞ്ഞാ ഇന്ന് സുഖവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ എത്രാ ദിവസം കഴിഞ്ഞാ അവർക്ക് ആ സുഖമാണോ എന്നുള്ള കത്ത് കിട്ടുന്നത്
അത് തന്നെ
ആഹ് അതെ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇയ്യോ എന്ത് മാറ്റങ്ങള് വന്ന് ഒന്ന് സുച്ഛ് ഒന്ന് സുച്ഛ് സുച്ഛിട്ടാ ഞെക്കുന്ന ഫാൻ പോലെ അങ്ങനെ എന്തെ ഇണ്ട് എന്തെല്ലാം കാര്യങ്ങളാ അതൊക്കെത് സത്യം പറഞ്ഞ് കഴിഞ്ഞാ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊ ക്കെ ഒരു ഭയങ്കര ഒരിതാണേ
അതെ അതെ
അതൊക്കെ ഓർക്കുമ്പം
ഉം മോൻ എങ്ങനെ സ്കൂൾ ബസ്സിനാണോ വരുന്നേ
ആഹ് സ്കൂൾ ബസ്സിനാ വെരുന്നെ കഴിഞ്ഞ കൊല്ലം വരെ ആണെങ്കി വേറെ സ്കൂളിലായിരുന്നു ഇപ്പ ആറിലായ കൊണ്ട് അവിടെ പഴയത് പഠിച്ചെടുത്ത് അഞ്ച് വരേ ഒള്ളൂ അപ്പൊ പുതിയ സ്കൂളി ചേരണം അപ്പൊ ഇവിടെ വാനാ പഴയെടുത്താണെങ്കി കാറായിരുന്നു അപ്പൊ എന്നോട് പറയുകയും ചെയ്ത് ആഹ് വരും വരും വരും പുള്ളി ആദ്യം ഇങ്ങനെ ആദ്യം ഇങ്ങനെ പറഞ്ഞത് വേറെ കൂട്ട് പോന്നു അപ്പൊ ഞാനിങ്ങനെ കാല് പിടിച്ച് പറഞ്ഞ് കൊച്ചു കുഞ്ഞ് ഒള്ളയല്ലേ അപ്പൊ എനിക്ക് നമ്മടെ മുന്നി കൂടെ ആറിലായി എന്നാലും നമ്മടെ മുന്നി കൂടെ എറങ്ങിയിങ്ങനെ പോകുമ്പോ നമ്മക്ക് ഒരിതല്ലേ കാണാവല്ലോ കേറി പോകുന്നതും എറങ്ങുന്നതും എല്ലാം ഒന്നാമത് ഇപ്പഴ്ത്തെ കാലം വിശ്വസിക്കാനും പറ്റാത്ത ആണായാലും പെണ്ണായാലും ഉം അതുകൊണ്ട് ഞാൻ പിന്നെ പുള്ളിയോട് പറഞ്ഞ് ആഹ് ഇതുവഴി ഏതായാലും പോകുന്നത് കൊഴപ്പയില്ലാ ഉം അപ് പപ്പേനോട് പറയും ചെയ്ത് സ്കൂളി ചേർക്കാൻ പോയപ്പഴേ എനിക്ക് ഈ വർഷം തൊട്ട് വാനേ പോ പോകാവല്ലോന്ന് മറ്റേ പുള്ളാരൊക്കെ പോകുമ്പോ പുള്ളി കാറേലാ
ആഹ്
ആഹ് അന്നേരം പറയുവാരുന്നു ആഹ് അതെ അതെ ഉം അങ്ങനെ
ഫുഡൊക്കെ കഴിച്ചോളുവോ മടി ഒന്നും ഇല്ലാതെ ഫുള്ള് ഫുഡ് കഴിച്ചോളുവോ
ആഹ് ഫുഡ് കൊഴപ്പൊന്നും ഇല്ലാ പിന്നെ ഇങ്ങനെ ഈ അവിയല് തോരൻ പച്ചക്കറി ഐറ്റംസ് ഒന്നും വെല്ല്യ പിടുത്തവൊന്നുവില്ലാ പുള്ളി ജസ്റ്റ് ഒരു മത്തിയെങ്കിലും വേണം ആഹ് അതാ ഇത് പിന്നെ എളയാക്ക് പിന്നെ അത്രയും അങ്ങോട്ട് അറിവാവാത്ത കൊണ്ട് കൊഴപ്പയില്ലാ
ണം പച്ചക്കറി തന്നെ
ഇപ്പം ചോദിക്കും ഏഹ് ചോറ് വിളമ്പട്ടെന്ന് നമ്മൾ പറയുമ്പം ചോദിക്കും മീമി മീമിയൊ മീമി കൊടുക്കാന് മീൻ കൊടുക്കാൻ പറയും അല്ലെങ്കി ഇങ്ങനെ മൊട്ടയ്ക്ക് ഇപ്പൊ കൊടുക്കും ചോറിനാത്തൊക്കെയെ ഏഹ് ചോറിനാത്തിക്കിങ്ങനെ ഞെ ഈ എറച്ചിയെക്കെ ചെറിയ നമ്മടെ മാംസൊള്ള പീസ് എടുത്ത് അങ്ങനെ ചോറിനാത്തൊക്കെ ന്തെരടി അല്ലാതൊക്കെ കൊടുക്കും ഒരുപാട് വറുത്തത ഒന്നും അങ്ങനെയൊന്നും കൊടുക്കില്ല അത് കേടല്ലേ എപ്പോഴും കൊടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വറുത്തും പൊരിച്ചൊതോന്നും കൊടുക്കാറില്ല അല്ല കറിയൊക്കെ വെക്കും മനത്ത ചെറിയ രീതി കൊടുക്കും മുട്ടയൊക്കെ കഴിക്കാൻ കുഴപ്പാെന്നുല്ല പിന്നെ കഴിപ്പിക്കാൻ ഭയങ്കര ചോറ് കഴിപ്പിക്കാൻ ഭയങ്കര
പാടാലെ
ആഹ് ഭയങ്കര ബുദ്ധിമുട്ട് അ ഞാൻ വായി വെച്ചുകൊണ്ടിരിക്കും നമ്മൾ അവർക്ക് ഫോൺ അങ്ങോട്ട് കൊടുക്ക ക്ക്മ്പോ ഇങ്ങനെ കഴി ചില കുട്ടികളുണ്ടല്ലോ അങ്ങനെ കഴിക്കും ഫോണങ്ങോട്ട്‌ കൊടുത്ത കഴിഞ്ഞാ അവര് ആഹ് അവര് തന്നെ മാതി പറഞ്ഞ ന കഴിച്ചു പോകും ഓട്ടോമാറ്റിക്ക ക്ഷെ ഇത് അങ്ങനെൊന്നും ഇല്ല ഇത് ഫോൺ കൊടുത്താലെങ്ങനെന്താ പറ ആ ഫോൺ കൊണ്ട് അവിടെരിക്കും വായിക്കരിക്കുന്ന സാധനം അവടെ ഇരിക്കും അതുകൊണ്ട് ഞാനിപ്പോ ഫോൺ അങ്ങനെ കൊടുക്കാറേ ഇല്ല വെളിൽ കൊണ്ടു പോയി ഓരോന്നൊക്കെ കാണിച്ച് കാെടുത്ത് അത് നമ്മൾ ഫോൺ കൊടുുന്നതിനെകാട്ടി നല്ലത് കഴിക്ക യും ചെയും നമുക്ക് നല്ലതാ ആഹ് ഫോണോട്ട് കൊടുക്കാനും പറ്റ ത്തില്ലല്ലോ അതെ അതെ കാക്കയും കാണിച്ച് നീൻ വരുമോ എന്നും ഒക്കെ പറഞ്ഞിട്ട്
നേരത്തൊക്കെ ഫോൺ കൊടുക്കുവായിരുന്നു ഇവിടെ ഇവിടെ മോന് അഞ്ചാം ക്ലാസ്സിലാണ് ഒരാള് മൂന്നാം ക്ലാസ് ആഹ് അപ്പത്തേക്കിന് ഇന്നലെ പത്തു വയസിന്റെ ഇഞ്ചെക്ഷൻ ആയിരുന്നേ അതെടുക്കാൻ വേണ്ടിപ്പോയപ്പഴെ അതെ അപ്പൊ അതെടു അതായത് നമ്മള് പത്രം വായിക്കുമ്പോത്തേനും ഇവനെ ഞാൻ പത്രം വായിപ്പിച്ചപ്പോഴത്തേക്കിനും ചെറിയ അക്ഷ ക്ഷര ണ്ടല്ലോ ആ ചല്ല താഴെ വരുന്ന ചെറിയ ലെറ്റേഴ്സ് ഇവന് വായിക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ ഇന്നലെ ഞങ്ങള് ഡോക്ടറെ കാണിച്ചു കാണിച്ചപ്പോഴത്തേക്കിനും ആഹ് ചെറിയൊരു ഇതുണ്ട് കാഴച
ആഹ് ല്ലിയോ ആഹ് കണ്ണിന് ആഹ് ആഹ് ആഹ് അയിലെ ദീർഘദൃഷ്ടി ഹ്രസദൃഷ്ടി എന്നൊക്കെ പറയവല്ലോ
ആ അത് ടി വി കാണുന്ന അടുത്തിരുന്നാ ടി വി കാണുന്നു ടി വി അടു ഇ അങ്ങനെയൊക്കെ കാഴ്ച ആ പിന്നെൽ മൊബൈൽ മൊബൈലിൽ പ എന്നൊക്കെ പറു പിന്നെന്നാ പച്ചക്കറി എന്നാ ഇലക്കറികൾ കൊടുക്കാൻ പറഞ്ഞു
ഓഹ് ഓഹ് എടാ ഞാൻ ഒരു സെക്കൻഡറ് വിളിക്കാവേ അടാ മോൻ എണ്ണീട്ടേ
ആഹ് ശരി ശരി
ശരി